ആഹ്
ആഹ് കേക്കണ്ടണ്ട് കേക്കണ്ടണ്ട്
ഇവിടെ ചെന്നൈൽ എങ്ങനെയുണ്ട് എന്നിട്ട്
് ചെന്നൈയില് ഇത് വെച്ച നോക്കുമ്പോ ഇവിടുത്തെ വെച്ച നോക്കുമ്പോ അവിടെ റേറ്റ് ഒക്കെ കുറവാണല്ലോ
നല്ല കുറവാണ് എന്ന വച്ചാ ഈ ഫാൻസി ഐറ്റംസിനൊക്കെ കുറവാണാ
ഫാൻസി ആഹ് ഡ്രസ്സ് ഒക്കെ അത്യാവശ്യം വില കുറവിന കിട്ടും ഈ ബ്രോഡ്ബെൽ കിട്ടൂലേ
ബ്രോഡ് വീല് ങ്‌ഞാ പോയിട്ട് ഇല്ല അവിടെ എനിക്ക് എനി എങ്ങനെയെ പോണ്ടഎന്ന് അറഞ്ഞുട എന്ന് പറാഞാ ഫുള് കൺഫ്യൂസ്ഡ ആാവൂല്ലേ നമ്മള്
ഓ ദൂരമുണ്ടോ വീട്ടീന്ന്
അത്യാവശ്യംണ്ട് നല്ല ഒരു ആഹ്ഇവിടെ പുക്ക കാട്ടുവടി വന്ന് പോണം എന്നാലേ പറ്റുള്ളൂ അല്ലാട്പറ്റില
ആഹ് ഇവിടെ നിക്ക് ഒരു ഒരു ഒരു മണിക്കൂറ് ദൂരം ഉണ്ടാവുള്ളൂ ഒരു മണൂ കോർഇല്ല ഷോർട്ട് കട്ട്ടുത്താ പെട്ടെന്ന് എത്തും
ആഹ് എനിക്ക് നല്ല ദൂര ഉണ്ട് എനിക്ക് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ പോണം
ആണല്ല ഇവിടുത്തെ ആ ബ്രോഡ് വേ ഇതുപോലെന്നെ കാഷോർ വിന്ഞാ അവിടെയും റോഡ് വേ എന്ന് പറഞ്ഞ സ്ഥലണ്ട് ചെന്നൈയിലും ഉം അവിടെയും ഇങ്ങനെ തന്നെ കാഷോറവിന് കിട്ടും അല്ലാത്ത കടകള് മാക്സ് മാക്സിനൊക്കെ കാശ് കൂടുതലാണ് സുടിയോലൊക്കെ ഇച്ചി നികോണ്ട് കാശ് കുറവാ അവിടെ
ക്യാഷ് ആഹ് കുറവാണ് ഇവിടത്തേ നേക്കാളും സുടിയോയില് പൈസ കുറവാ
അവിടെ ആ അവിടെ കുറവാ എന്റെ മിക്ക ഡ്രസ്സ് അവിടുത്തെ സുടിയോത്തണ്
അതാവുമ്പോ കൊറെ പർച്ചേസ് ചെയ്യാലോ
ആഹ് നമ്മള അവിടെ പോക്പ ഇങ്ങനെ ഓ രോന്ന് വാങ്ങിച്ചുകോണ്ട ഇങ്ങടുവരും അങ്ങനെയൊക്കെ
ആഹ് അ എന്റെ അനിയെ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി എടുക്കോള്ളൂട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ഷർട്ടിന്ന് തനെ ആയിര ആയിരത്തഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ വരുന്നത് ആ പക്ഷെ ഞാൻ നേരെ ഓ ഓ പോസ്റ്റ ഞാനും എന്റെ അനിയത്തിയുംഓപോസ്റ്റ കാരണം ഞങ്ങക്ക് ഞങ്ങക്ക് രണ്ടപേർക്കും ഏകദേശം ഞങ്ങള് രണ്ട് പേർക്കും ഒരു സൈസ് കറക്റ്റ് ആയത കൊണ്ട്ഞൾക്ക്ഒര്ണ്ണ ഞക്ക് രണ്ട പേർക്കും മാ
ആഹ് മാറ്റിയിടാ അതെന്തായാലും നല്ലൊരു കാര്യംട്ടാ
അഹ വളരെ നല്ലൊ കാര്യ ഞങ്ങക്ക് അതോടെ ഡ്രസ്സ് ഉണ്ടാവോ
ആ ഹ്എനിക്ക് പക്ഷെ അനിയനാന ആയോണ്ടേ ഇതേ അവസ്ഥയാണ് അവൻ വേറെ ഒരു വാനിക്കുമ്പ എനിക്ക് തരില്ല ഇടൻ
അമൃ അവന്റെ ഷർട്ട ഒക്കെ തരില്ലേ ഞക്ക് അവന്റെ ഷർട്ട ഒക്കെ നല്ല ഷർട്ടാ അത് ഇടുക്കണ നല്ല സാധനങ്ങ നല്ല സെലക്ഷൻ ഉണ്ട് ഞങ്ങളെപ്പോലെ ഒന്നല്ല അവന്
അജ് കൊള്ള കൊള്ള നല്ല അനിയൻ
താൾ തരില്ല കാല് വിടിച്ച ചോദച്ചാലും തരില്ല.
ഉം അതാ അങ്ങനെയും പക്ഷെ ഞാൻ ഈടൊക്ക് ഡൽഹിയിൽ പോയിയിരുന്നുല്ല ശെ പോയരുനല്ലേ ഡൽഹിയില്. ആഹ് അവിടുന്ന് കുറച്ച് രണ്ട് ടീ ഷർട്ട് ഇതൊക്കെ വാങ്ങിച്ചാർന്ന് അത് കൊടുത്ത് പിന്നെ ഭയങ്കര ഷൈനിങ് ആണ്.
ഞാൻ ഒരെണ്ണം ഞാൻ മുക്കി അവന് വാങ്ങ്ച്ചത് ഞാൻതന്നെ എട്ത്തിട്ട്. ഇല്ല നമുക്കൊര് ഇത്ണ്ടാവൂല്ലെ. നമുക്ക് തരൂല അതുകൊണ്ട് നമ്മളത് മുക്കി. അതെ അല്ലെ കിട്ടൂല നമുക്ക്. ആഹ് ഞാനൊരു രണ്ട് ടോപ്പ്മാത്രം വാങ്ങ്ച്ചൊളൂ പിന്നെ എന്താ കമ്മലുകള്. നറെ വാങ്ങിച്ച്കോട്ടി.
ആഹ് അതൊക്കെ ഇഷ്ടോ എനിക്ക്. ആഹ് എൻ എനിക്ക് കമ്മല്നെക്കാളും ഈ ബാങ്കിൾസും. അതുപോലെ തന്നെ ചെയിന് റിങ് അതാനിക്ക് കൂടുതല്ഇഷ്ടം.
എനിക്ക് പിന്നെ മറ്റേ ജിമ്ക്കെക്കെ കാണുമ്പോ ഒരു അതും ജിമിക്ക ഡൽഹിന്നല്ലാട്ടോ വാങ്ങ്ച്ചേ ട്രെയിനിൽ തിരിച്ച് വരണ സമയത്ത് ഒര് ചേട്ടനങ്ങാട്ട് വന്ന് ഉയ്യോ ആഹ ചേട്ടൻ കൊറേ കൊറേ കൊണ്ടുവന്ന് ഞങ്ങളെല്ലാരും കൂടി കൊറേ ഒരു പത്ത് നാലായിരം അയ്യായിരം രൂപ ക്കെന്തോ വാങ്ങ്ച്ച് അത് എല്ലാരൂടി അത് ആമ്പിള്ളേരും വാങ്ച്ചോണ്ടിരി ക്കാണ് കൊറെ മാലിം കമ്മലും ഒക്ക
ഓഹ് ഗേൾഫ്രഡിനെക്കെ
ആഹ് ആഹ് പിന്നെ അനിയത്തിമാരൊക്കെ അമ്മമാർക്കൊക്കെ എന്താവൊ
ആഹ് അങ്ങനെയുള്ളോരു ഉണ്ടാവും ആഹ് നമ്മളോട് പറയൂല്ലല്ലോ.
ആഹ് അതാണ് പിന്നെ മിസ്സ്മാർക്കും വാങ്ങിച്ച്. അത്യാവശ്യം നല്ല. കൊറവിന് അവര് തരൂല്ല കൊറേ പേര് ബഞ്ചായിട്ട് വാങ്ങിക്കണാണേല്.
ആഹ് പത്തോ ഇരുപത് രൂപ ആവുള്ളുല്ലോ ട്രെയിനിലാണെങ്കിലും ചെലത് മാത്രം അമ്പതിന്റെ ഇണ്ടാവുള്ളൂ.
ഉം പിന്നെ മറ്റേ ഇന്ത്യഗേറ്റിന്റെ അവിടെ പോയപ്പോ മറ്റേ ഈ അയ് മറ്റേ രാജസ്ഥാനി പോലത്തെയാണാന്നറിയില്ല അവരിങ്ങനെ വളയൊക്കെ വിക്ക് ണ്ടാർന്ന് നല്ല വല്യ അത് കിലിങ്ങ്ണ വളയല്ലേ അയ്യോ അത് നല്ല രസാർന്ന് ഒരു ഗ്രേ ഗ്രേ അല്ല സിൽവർ കളറ് മറ്റേ അയ്യോ മറ്റേ സിനിമയിലൊക്കെ കാശ്മീരി ആക്കാര് മറ്റേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്.
ആഹ് മനസ്സിലായി മനസ്സിലായി വല്യ കമ്മലും വല്യ മാലെക്കെ ജി ആഹ്. ആഹ് ആഹ് ആസാനോ ആഹ്
ആഹ് അങ്ങനത്തെ വളയെക്കെവിക്കണ് അത് അമ്പത് രൂപ ഒരെണ്ണത്തിന് പക്ഷെ നല്ലതാണ് കൂട്ടാരത്തി വാങ്ങിച്ചാർന്ന്. പറഞ്ഞ് എനിക്കിടാണ്ട് ആഹ് അത് ലാഭാർന്ന്. നല്ല അത്യാവിശ്യം നല്ല വളാര്ന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ലെ മറ്റേ കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ടത് അത് ഞങ്ങളും ഇട്ട് ഫോട്ടോ ട്ടൊക്കെ കൊറെ എട്ത്താർന്ന്.
ആഹ് അതെ അത് റെന്റന് എടുക്കണെ അവിടെ
ആഹ് അതവിടിങ്ങനെ നമ്മളെ ഉടിപ്പിച്ച് തരാൻ ആൾക്കാരുണ്ടാവും ഒരാൾക്ക് നൂറ് രൂപയാര്ന്ന്. പക്ഷെ ഞങ്ങളിങ്ങനെ സ്റ്റുഡന്റ്സ് കൊറേ പേരും കൂടി ഒള്ളോണ്ട് സെ ആഹ് സെവന്റി റുപ്പീസിന് ഒപ്പിച്ചന്ന്.
ഒപ്പിച്ചേന്ന് ആഹ് നമ്മള് ഭാഗ്യം ചെയ്യണല്ലെ എന്നാലല്ലെ നമുക്ക് മാക്സിമം കൊറയൊള്ളു.
അയ്യോ സരോജിനി നഗറിൽ പോയപ്പാണ് ബാർഗേൻ ചെയ്ത് ചെയ്ത് ചെയ്ത് ആയിരം രൂപേടെ സാനം നൂറ്റമ്പത് രൂപയ്ക്കാ വാങ്ങിക്കണത് എന്താപ്പല്ലേ ആഹ് അവിടെ അങ്ങനേണ് ബാർഗയിൻ ചെയ്ത നല്ല കൊറവിന് വാങ്ങിക്കാൻ പറ്റും ഇപ്പ ഞാൻ രണ്ട് സ്പ്രേ ഒക്കെ വാങ്ങ്ച്ച് ആഹ് ഹിന്ദി അറിയണം അതാ പ്രശ്നം ഞങ്ങള് ട്രെയിനിലിര്ന്ന് ഹിന്ദി ക്ലാസ് എടുക്കാര്ന്ന് ഞാടെ ക്ലാസിൽ ഒരുത്തിക്ക് നന്നായിട്ട് ഹിന്ദി അറിയാം അപ്പ അവളിങ്ങനയെക്കാ പച്ചാസ് റുപ്പിയ ഭായി പച്ചാസ് റുപ്യാന്നൊക്കെ പറഞ്ഞ ഓരൊന്നൊക്കെ പച്ചീസ് പച്ചാസ് ഒന്നും അറിയില്ല ഹിന്ദി ഞാൻ പിന്നെ എട്ട് വരേം ഹിന്ദി പഠിച്ചിട്ടൊള്ളൂ
അറിയില്ല
ആഹ് ഞാനെ എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടൊള്ളൂ ഹിന്ദിക്ക്‌ പിന്നെ എങ്ങാട് മലയാളാണ് എടുത്തത്
ആഹ് ആഹ് ആഹ്
അതൊണ്ട് ഹിന്ദി അത്ര വിദ്വാനല്ല എന്നാലും ഹിന്ദി പറഞ്ഞാ മനസ്സിലാക്കാം
ആഹ് കേട്ടാ മനസിലാവും ചെലതൊക്കെ പക്ഷെ നമുക്ക് പറയാൻ കിട്ടില്ല
ആഹ് അതാ പ്രശ്നം അതുകൊണ്ട് ഈ ഇവന്മാര് കൊറേ പുറകെ വരും ഇങ്ങനെ വാങ്ങി ക്ക്‌ വാങ്ങിക്കിന്ന് പറഞ്ഞ് അത് മറ്റേ അയ്യോ ഐഫോണിന്റെ ഇയർപോഡ്സ് ഇല്ലേ അത് ആയിരംന്നാദ്യം പറഞ്ഞേ എന്നിട്ട് എന്റെ കൂട്ടുകാരന്മാര് അത് ഫ്രീയാ വാങ്ങിച്ചോണ്ട് വന്നേക്കണ് എനിക്കത് കണ്ടപ്പോ വിഷമായി ഹായ് അതെ ന്റമ്മേ എന്റടുത്ത് നൂറ്റമ്പത് രൂപക്ക് വാങ്ങിക്കാൻ പറഞ്ഞു
കഴിവ് വേണം കൊച്ചേ വെറുതെ പോയിട്ട് കാര്യോല്ല
ആഹ് അതും പിന്നെ ആമ്പിള്ളേരല്ലേ അവര് നന്നായിട്ട് സം സാരിച്ചിതാക്കൂലേ നമുക്ക് പക്ഷെ അത്രയും വരണ്ടേ പിന്നെ എന്താണ് പിന്നെ വാച്ചൊക്കെ മറ്റേ ടൈറ്റന്റെയൊക്കെ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചു അത് ആദ്യം അവര് അഞ്ഞൂറാ അഞ്ഞൂറല്ല ആയിരം അറുന്നൂറാ പറഞ്ഞേന്ന് തോന്നുണു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ കൊറച്ച് കൊറച്ച് ഒരു വാച്ചിന് നൂറ്റമ്പതാക്കി
ആഹ് അത് കൊള്ളാം ഏയ് ആഹ് ടൈറ്റന്റൊക്കെ ആവുമ്പോ നല്ല കളക്ഷൻസ് ഉണ്ടാവല്ലോ ഇവര് ഇവർക്കെങ്ങനെയാണ്
ച്ചള് ഇത് എക്ക ക കട്ടക്കളന്ന് വന്ന്
ആഹ് ഓളു കഴി നമ്മ പൈസ കൊടുത്താണല്ലോ വാങ്ങിക്കണെ കാരണം അറിയേണ്ടാവശ്യം ഇല്ല
അതെ നമ്മ കാശു കൊടുക്കുന്നുണ്ട്
ങ്ങാഹ് പ പിന്നെ പോക്കറ്റടിക്കെ അവിടെ കൂടുതലാന്ന് പറയണ കേക്കാറുണ്ട്
പിന്നെ നമ്മള് പോക്കറ്റുള്ളത് ഞാന് അന്ന് എന്തോ മറ്റേ ഷറാറ ഇട്ടോണ്ടാ പോയത് അതുകൊണ്ട് പോക്കറ്റ്
ആഹ് ഷറാറ ഇട്ടിട്ട് സരോജിനി മാർക്കറ്റിലോ
അല്ല രാവിലെ ഇന്ത്യാഗേറ്റ് ഞാൻ മെയിനായിട്ട് അത് ഇട്ടത് പിക്കെടുക്കാനാ ഫോട്ടോ എടുക്കാനാ ഇന്ത്യ ഗേ തിന്റൊക്കെ മുമ്പിലും റെഡ് ഫോർട്ടി പോയായിരുന്നു അപ്പൊ അതിന്റെ
ആഹ്
അവിടെ നിന്നൊരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയെന്നൊരു മനസ്സില് ഇട്ടോണ്ട് പോയി പക്ഷെ എനിക്കറിയാന്ന് ഡ്രസ്സ് മാറ്റാൻ പറ്റൂലാന്ന് ഞാൻ ഡ്രസ്സ് വേറെ എടുത്താർന്ന് ഡ്രസ്സ് മാറ്റാൻ പറ്റീലാ ഷറാറ ഇട്ട് ഞാനത് വലിച്ച് വലിച്ചാ നടന്നത്
ഹി ഹി ഹി പസ് എനിക്ക് പക്ഷെ ഫോട്ടോക്ക്‌ പോസിയാനറിഞ്ഞൂടാ അതാ എന്റെല് കൊറ എന്റെ ഫോട്ടോസ് കൊറച്ചാണ് എന്റെ അനിയത്തീന്റെ എന്റെ ഗ്യാലറി മൊത്തം
ഉം എനിക്കതെ ചെല സമയത്ത് അത് നമുക്ക് ഇഷ്ടൊള്ളവരുടെ എടുക്കാണെങ്കിൽ പെട്ടെന്ന് വരും പോസ് ചെയ്യാൻ പറ്റും ചെലോര് എടുക്കുമ്പോ എനിക്ക്‌ ചിരി ചിരി വരൂലോ അവര്ക്ക് ആ നാണം വരും ആഹ് അതാണ് ആഹ് പിന്നെ ഇന്ത്യാഗേറ്റിന്റെ അവിടെച്ച് കുറേ പിള്ളേര് ഞാൻ മാത്രേ അത്രയും ഓവറായിട്ട് റെഡി ആയിട്ട് പോയത് വല്ല്യ കമ്മലൊക്കെ ഇട്ട് എന്റെ ക്ലാസ്സിലുള്ളവര് അത്രയും ഇതായിട്ട് വന്നില്ലാ എന്ന് വെച്ചാ അത്രയും അവര് ചിന്തിച്ചില്ല എന്നെ പോലെ
ഓഹ് നമ്മള് പിന്നെ എല്ലാം മുൻകൂട്ടി എടുത്തു
ആഹ് അതെ അപ്പൊ ഞാൻ ഭയര ഓവ ട്ട് മറ്റേ ഷറാറയൊക്കെ ഫുള്ള് സാധനം അത് നല്ല തെളങ്ങണ കല്ലിന്റെ സാധനോർന്ന്
ആഹ്
അത് വെയിലാർന്ന് ഞാൻ നന്നായിട്ടത് ആഹ് മൊ ത്തത്തിലങ്ങാട് തെളങ്ങി സ്കൂൾ പിള്ളേരൊക്കെ നെറയെണ്ടാർന്നു അവിടെ ട്യൂ എനിക്ക്‌ തോന്നണേ അവർ ക്കും ട്രിപ്പിന്റെ ടൈമാർന്നാ തോന്നണേ അവരിങ്ങനെ എന്നെ നോക്കിക്കോണ്ടോണ് എനിക്കാണി ചിരിയും വന്ന് നാണോം വന്ന്ണ്ട് അന്ന്ട്ട് രണ്ട് പിള്ളേരെന്തോ ഏ എന്തോ ഹിന്ദിയിൽ പറഞ്ഞോണ്ട് പോയി എനിക്കത് മനസ്സിലായി ഹിന്ദി നമുക്ക റിയില്ലാലോ ഞാൻ ഇക്കത് മനസ്സിലാവാത്തണ്ട് അക്കുന്നില്ല ബ ഇവ ന്നെ എന്റെ കൂട്ടാരത്തിക്ക റിയാർന്ന് അപ്പ അവളിങ്ങന പറ ഞ്ഞ് നിന്നെ കാണാം ഭംഗിയുണ്ടന്ന് പറഞ്ഞിട്ടാണ് ആ പിള്ളേര് പോയന്ന് നീഎന്താച്ച ചിരിക്കാഞ്ഞ്ന്നൊക്കെ ഞാനിങ്ങനെക്ക ഏയ് പോ ഭംഗിണ്ടാ ഞാൻ ആഹ് ഞാൻ വല്ല ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് നടന്നു ഫ്രണ്ടിലോട്ട്
കിട്ടൽന്റെ ആറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടില്ല എന്റെ ഫ്രണ്ടു അതെ അവിടെ ഭയങ്കര സീരിയസ് ആയിട്ട് നിക്കും നമ്മള് കാണുമ്പോ ഏതാണ്ട് നമ്മള് കടിച് കീറാൻ നിക്ക്ണയിര്യാ തോന്നാ
ആല്ലേ
ആഹ് പൊറത്തന്നൊക്കെ ഭയങ്കര ജാഡണന്നും പക്ഷെ ഉള്ളില് ഭയങ്കര പാവാ
ആഹ് ള്ള അത്‌ കൊള്ളാ അപ്പ അങ്ങനെ പറ്റിപ്പോയ് ഓഹ് അത് കോമഡിയാർന്ന് അന്നത്തെ ദിവസം മൊത്തം പിന്നെ ഭയങ്കര ടയേഡ് ആവുട്ടാ ങ്ങനെ നട
ആഹ് നടക്കുമ്പ വെയിലു ണ്ടാവോല്ലോ
ഇല്ല സരോജിനീല് കൊഴപ്പണ്ടാർന്നില്ല ഓഹ് പൊല്യൂഷൻ ഒണ്ടാർന്ന് എന്റെ പൊന്നി എന്ത് പൊടിയാർന്ന് നമുക്ക് അന്നത്തുസം പണിട്ടും തുമ്മലുതൊക്കെ ചുമയും കാര്യങ്ങള് വരും
മാസ്ക് വെക്കാണ്ടെ പറ്റില്ല ഞാൻ കൊറെ കണ്ടിട്ട്ണ്ട്
ഉം അതാ മാസ്ക് എടുക്കാൻ മറന്നോയി അതാ പറ്റിപ്പോയത് അത് ചിന്തിച്ചില്ലാർന്ന് പിന്നെ ഈ ട്രെയിൻ യാത്രി ഭയങ്കര പാടാ ഈ നമ്മടെവിട്ന്ന് ഡൽഹി വരെ ഒള്ളത് ടു ഡേയ്സ് ഉണ്ടല്ലോ ഉം അയ്യോ അങ്ങാട് പോയ ഇപ്പ നല്ല വൈബാർന്ന് എന്താച്ചാ നിങ്ങടെ പെരുന്നാൾ കയ്ഞ്ഞിരിക്കണ ടൈം ആർന്ന് പത്തൊമ്പതാം തീയതിയ ഇരുപതാം തീയതി എന്തോ പെരുന്നാളല്ലാർന്നോ അതിന്റെ പിറ്റേ ദിവസം തന്നെയ ഞങ്ങൾ പോയത് അപ്പൊ ഞങ്ങടെ ക്ലാസ്സില് പിള്ളേര് അവരൊക്കെ ഫുഡോണ്ടന്നാർന്ന് പെരുന്നാളിന്റെ ബാക്കി അയ്യോ രണ്ടു ദിവസം അത് വെച്ചങ്ങട് ഞങ്ങള് അങ്ങടെ ആഘോഷിച്
അഡ്ജസ്റ്റ് ചെയ്ത്
അയ്യോ നന്നായിട്ട് ഫുഡ് കൊണ്ടന്നാർന്ന് മറ്റേ ചിക്കൻ ഫ്രൈ കുറെേ എടുത്തിട്ട്ണ്ടാർന്ന് പിന്നെ ബീഫ് ഡ്രൈയ്യീത് ഫ്രൈയ്യീത് പിന്നെ ബിരിയാണിക്കെ ട്ത്തിട്ട് ണ്ടാർന്ന് ആഹ് ഓരോന്ന് കൊണ്ട് വന്ന് അത് കൊണ്ട് ആ രണ്ടുസം അങ്ങാട്ട് പോയപ്പോ നല്ല സൂപ്പറാർന്ന്
ഞാ ആഹ് ആഹ്
എല്ലാര് അവശതയായി പിന്നെ ട്രെയിനിൽ ഭയങ്കര ചൂടാരുന്ന്
ചൂടല്ലേ ആഹ് മക്ഷേ സ്ലീപ്പറായിരുന്നോ
ആഹ് സ്ലീപ്പറാർന്ന് എന്നാച്ചാ ഞങ്ങളെ കൊണ്ട് കാശേ മുതലിക്കൂല്ലല്ലോ എ സി ക്ക് മൊതലിക്കൂല
ഈ ഫാമിലി ഫുള്ള് പോ ഞങ്ങളും ഫാമിലി ഫുള് പോവുന്ന സമയ ഞങ്ങക്കും ഭയങ്ക ബുധിമുട്ടാന്ന് എന്താച്ചാ ഫുള്ള് എമൗണ്ട് അങ്ങോട്ട് താങ്ങൂല ഒരാ എന്തോ ഗ്രൂ
ഉം നല്ല കാശ് ആവും പിന്നെ ഞങ്ങളിത് മറ്റേ എന്ത വെന്ന് പറയാ സ്റ്റുഡന്റ്സിന് കാശ് പകുതി കിട്ടണ പരിപാടില്ലേ സ്ലീപ്പർ എടുത്ത ആതുണ്ടാർന്ന് ഞങ്ങക്ക് അതുകൊണ്ടാ സ്ലീപ്പറിൽടുത്തെ
ആഹ് ത് നല്ല കാര്യാട്ടാ
ഉം അതിന് കൊറെ നടന്ന് റെയിൽവേ സ്റ്റേഷനില് അങ്ങനെ
ആഹ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു ഞാൻ വെക്കുവാണേ
ആഹ് ആഹ് ശരി എന്ന
ഓക്കെ
ക്കെ